നിന്നോ
ആഹ്. കേക്ക്ണിണ്ട്. കേക്ക്ണില്ലേ?
എനിക്ക് ചെറുതായിട്ടെ കേക്കുന്നുള്ളല്ലോ.
ആണോ ഇപ്പളോ?
ഹലോ.
ഇപ്പൊ കേക്കുന്നോ?
ആഹ് പറഞ്ഞോ.
ആഹ് ഭക്ഷണം കഴിച്ചോ?
ഓഹ്
ഭക്ഷണം കഴിച്ചോ?
ഭക്ഷണം കഴിച്ചു. കഴിച്ചോ?
ആഹ് ഭക്ഷണം കഴിച്ചിങ്ങനെ വരുവാ ഇപ്പൊ.
എന്തോ?
ഭക്ഷണം കഴിച്ചിങ്ങനെ വരുകയാണിപ്പോ.
ആഹ്-ഹാ-ഹാ-ഹാ.
നേരത്തെ കയിക്കോ?
ആഹ് നേരത്തെ അല്ലല്ലോ സമയം രണ്ട് മണി കഴിഞ്ഞില്ലേ
ആഹ് ഇപ്പ കഴിച്ചിട്ടേള്ളൂ
ആഹ് കഴിച്ച് ഇങ്ങോട്ട് ആഹ് ജസ്റ്റ് ഒന്ന് കെടക്കുവാരുന്നു
ആഹ് ശരി ഒറങ്ങലുണ്ടോ ഉച്ചക്ക്
ഒറക്കം കുറവാ പകല് കെടക്കും കെടക്കും ഒറങ്ങാറില്ല
ആഹ്
ഉം
വേറെ എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ
എന്തോ
വേറെന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ
വിശേഷം എന്താ സുഖായിട്ടിരിക്കുന്നു മഴയൊക്കെ ഉണ്ടോ അങ്ങോട്ട്
ആഹ് വല്യ മയൊന്നുല്ല ചെറുതായിട്ട് ഇങ്ങനെ
ഉണ്ടല്ലേ നമുക്ക് രാവിലെ മഴ കിട്ടിയതേഉള്ളൂ പിന്നെ മഴ പെയ്തില്ല
ആഹ്
ഉം
സാധാരണ കൊറച്ചീസം നല്ല മയേരുന്നല്ലോ
അതെല്ലേ
ഉം അങ്ങനെന്നുല്ല ഇപ്പ കൊയപ്പല്ല മയേക്ക ഇതായിട്ട് ഇപ്പ പച്ചക്കറികളൊക്കെ ഉണ്ടോ നിങ്ങക്ക്
ആഹ് കൊറവാ ഞാനങ്ങനെ കൃഷി ചെയ്യാറില്ല ഞങ്ങക്ക് സ്ഥലവില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മള് കൃഷിയൊന്നും ഇല്ല നമുക്ക്
മേടിക്കലാവൂല്ലേ
എന്തോ
കടെന്ന് മേടിക്കലാവുല്ലേ
ആഹ് എല്ലാം മേടിക്കുവാ
ഉം ഇവിടെ കൊറച്ചൊക്കെണ്ട്
അതെല്ലേ അതെ അതെ ആഹ് ഉം നമുക്ക് സ്ഥലവില്ല നമ്മള് ഇപ്പ സ്ഥലവില്ലാത്ത കൊണ്ട് നമുക്ക് കൃഷിയ്യാനൊന്നും
ആഹ് ആഹ് ആഹ് ശരിയാണ് ഇപ്പൊ ഈ സ്ഥലം വേണം
ആഹ് അതെ അതെ അതെ
ഉം
മക്കളൊക്കെ ഇല്ലേ
ആഹ് ഒറങ്ങി
ഉം ചെറിയാളാ
ആഹ് രണ്ടാള് ചെറുപ്പന്നാണ്
എത്രയാ
ചെറുതാണ് ഒന്നര വയസ്സും അഞ്ച് വയസ്സും
അഞ്ചു വയസ്സോ
ആഹ്
ഉം ഉം ഉം ഉം പിന്നെ അവിടൊക്കെ പിന്നെ എന്താ കൃ വേറെ കൃഷികളൊക്കെ ഉണ്ടോ അതോ എങ്ങനാ അവിടുത്തെ സ ഇതൊക്കെ എങ്ങനെയാ
ഇവിടെ പൊറത്ത് ഇവിടെ കവുങ്ങ് പാടത്താണ് വീട് ഞങ്ങളതന്നേണ്
ഏഹ്
പാടത്താണ് വീട്
ആണോ ആഹ് ആഹ് ആഹ്
ആഹ് അപ്പൊ പുറത്തെങ്ങനെ ഇല്ലേ അതൊന്നില്ല ഈ കവുങ്ങില്ലേ അടക് എന്റെ ആഹ് അതാണ് പിന്നെ എട എടെ കൂടെ ഇങ്ങനെ തെങ്ങും
ആഹ് ഇടനില കൃഷി പോലെ
ആഹ് അങ്ങനെ കാര്യത്തിക്കാവന്നെ പിന്നെ ഇങ്ങനെ എന്തേലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മ അയിന്റെ അടിൽ കൂടെ മഞ്ഞള് അങ്ങനത്തൊക്കെ ഉണ്ട് പിന്നെ മുളക് തക്കാളി വഴുതനങ്ങ അങ്ങനക്കെ ഇങ്ങനെ ഇണ്ടാക്കും ചില ടൈമിലൊക്കെ ചെറിയ രീതിയിൽ കേസിലൊക്കെ ആയിട്ടും അല്ല അതൊക്കട്ട് തന്നെ അങ്ങനെ പോകും ഇപ്പം അങ്ങനത്തെ ചിലതൊക്കെ ഉണ്ട്
ഏഹ്
കോവയ്ക്കല്ലേ അങ്ങനത്തെതൊക്കെ ഉണ്ട് സ്ഥലതൊക്കെ
ആഹ് ആഹ് ആഹാ
ഉം പപ്പായാ അങ്ങനത്തതൊക്കെ അല്ലാതെ കാര്യമായിട്ട് ഒന്നും ഇല്ല ബാക്കി ഇപ്പോ അങ്ങനെ നമ്മള് മേടിച്ചണം ഇത് എപ്പളേലൊക്കെ
ആഹ് ആഹ്
ഉം പിന്നെ
പിന്നെ ഒന്നും ഇല്ല എല്ലാം മേടിക്കുക തന്നെ
ആഹ് സ്ഥലം വേണം എന്നാലും ഉള്ളൂ ഇപ്പൊ ഉണ്ടാക്കാനും
അതെ അതെ സ്ഥലവും വേണം വേനൽക്കാലമാകുമ്പോ വെള്ളവും വേണം
ആഹ് വളം അവിടെ വെള്ളം കുറവാ
വെള്ളം നമ്മള് പഞ്ചായത്തിന്റെ വെള്ളം വരുന്നയാ ആഹ് നമ്മളിങ്ങനെ ബില്ലൊക്കെ അടയ്ക്ക ല്ലെ
ആ ആഹ് മനസ്സിലായി പൈപ്പ് വെള്ളല്ലേ അത് കുടിക്കാൻ പറ്റുവോ
കുടിക്കാൻ ചില പറ്റൂല നമ്മളങ്ങനെ കുടിക്കാൻ എടുക്കുന്നില്ല അടുത്ത വീട്ടിന്ന് കുടിക്കാൻ മാത്രം വെള്ളം എടുക്കും ഉം
സ്പേസ് ഇല്ലായിട്ടാണോ അതോ കിണറ് കുത്താന് അതോ വെള്ളം കാണാത്ത സ്ഥലം
നമുക്ക് കെണറ് കുത്താൻ സ്ഥലമില്ല
ആഹ്
അപ്പൊ മറ്റേ ബോർവെല്ലാണെങ്കിൽ കുഴപ്പമില്ല കൊഴൽക്കിണറാണെങ്കില് കുത്താൻ പറ്റും അങ്ങെ നമ്മളിപ്പം ഇങ്ങനെ മെനക്കെട്ടില്ല കൊറച്ച് പൈസ വേണ്ട നമുക്ക് നല്ലോണം
കുഴൽക്കിണറത്തെ വെള്ളം കുടിക്കാൻ പറ്റൂല്ലല്ലോ
ഏതാ
കുഴൽ കിണറിന്റെതും കുടിക്കാനൊന്നും പറ്റൂല്ല
അല്ല നല്ല വെള്ളമാണേ നമുക്ക് കുടിക്കാം കുഴപ്പൊന്നുമില്ല ആഹ്
പറ്റുമോ
ഇല്ല ഞാൻ എന്റെ സ്വന്തം വീട്ടില് ബോ കുഴൽക്കിണറാണേ
ഉം
അപ്പം ആഹ് അത് പിന്നെ വേണോ കുടിക്കാനൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുണ് ണ്ട്
ആഹ്
ആഹ് നല്ല വെള്ള ആന്നേ ചൊവയൊന്നുംല്ല ശെ ചെലടുത്ത് ചൊവയുണ്ട് അതാണ് എല്ലാരും കുടിക്കുന്നില്ലാന്ന് ഉപയോഗിക്കാത്തെ ആഹ്
ഇന്റെ വീട്ട്ല്ണ്ടങ്ങനെ അപ്പൊ ഓലൊന്നും കുടിക്കലില്ല ഓലൊക്കെ വേറെ ഇതേപോലെ കിണർന്ന് കുടി ക്കാനായിട്ട് കൊണ്ടരും ബാക്കിയൊക്കെ ഈ കൊഴൽക്കെണറിന്റെന്ന എടുക്കും
അയിന് ചൊവയുണ്ടോ ചൊവയുണ്ടോ വെള്ള ത്തിന് അതോണ്ടാരിക്കും ആഹ് അതായിരിക്കും കൂടുതൽ വെള്ളം അങ്ങനെ ല ക്കിനെ അങ്ങനെ നല്ല വെള്ളം കിട്ടൊള്ളൂ ശൊവയില്ലാത്ത വെള്ളം അല്ലത്തെ എല്ലാം ഭൂരിഭാഗം വെള്ളവും ഏഹ് കെ കെണറ്റില് വെള്ളം ഏഹ് ഈ ചൊവയുണ്ടാവും അപ്പൊ ചൊവയുള്ളത് കൊണ്ടാണ് കുടിക്കാനും ഉപയോഗിക്കാനും പറ്റാത്തെ പിന്നെ ചെലവർ പറയുന്നേക്കാ നമുക്ക് ഈ ചോ കൊഴൽക്കിണറ്റിലെ വെള്ളം കൊണ്ട് ചോറൊക്കെ വെച്ചാ പെട്ടെന്ന് അഴുക്കായി പോകുന്ന് ഇങ്ങനെ പറയുന്നെ കേട്ടിട്ടുണ്ടേ
ആഹ് ആഹ്
പക്ഷെ എന്റെയൊക്കെ വീട്ടില് ന്ന് പറഞ്ഞാല് എനിക്ക് തോന്നേ ഇപ്പൊ ഒരു പത്ത് വർഷത്തി മേലായി സ്ഥിരം അത് തന്നെ ഉപയോഗിക്കുന്നേ
ആഹ്
കൊയൽക്കിണറിലെ വെള്ളം തന്നെ ഉപയോഗിക്കുന്നത് ചോറും വെക്കുന്നതും കുടിക്കുന്നെല്ല അതൊക്കെ തന്നെ ഉം
കൊയപ്പൊന്നും ഇല്ലല്ലെ
ഇല്ല ഇല്ല ഇല്ല പിന്നെ വെള്ളത്തിന് കൊറവുണ്ട് കേട്ടോ ഇങ്ങനെ ഒത്തിരി കെണർ വന്നോണ്ടാണോന്നറിയില്ല വെള്ളത്തിന് സ്വല്പ്പം കൊറവു വന്നിട്ടുണ്ട് കൊഴൽക്കിണറിലെ വെള്ള ആണെങ്കി തന്നെയേ
ആഹ് ആഹ്
നേരത്തേക്കെന്നെ ഇഷ്ടം പോലെ വെള്ളം ഇങ്ങനെ നമ്മള് അടിച്ചെടുക്കായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് കൊറവാ വെള്ളം വരുന്നെ ആഹ്
ഉം
പ്പ അതുകൊണ്ടന്നൊരു ബുദ്ധിമുട്ടേ ഒള്ളൂ അല്ലാതെണ്ട് ഉപയോഗിക്കുന്നെല്ലാം അത് തന്നെ എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കുന്നെ
ഉം
ഉം
ബുക്കൊക്കെ എങ്ങനെ വായിക്കോ
ഏഹ്
ബുക്കൊക്കെ വായിക്കുവോ
ബുക്ക് വായന കൊറവാ അത് നമ്മള് പിന്നെ
വായനൊക്കെ കൊറവാ പിന്നെ പിള്ളോരൊക്കെ പഠിപ്പിക്കാൻ ഇരിക്കുമ്പോ എന്തെങ്കിലും അവരുടെ ബുക്കെങ്ങാനും എന്തെങ്കിലും വായിച്ചെങ്കിലായി അല്ലെ അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് എന്താ പറയണ്ടെ അങ്ങനെങ്ങാനും എന്തെങ്കിലും ഉപയോഗിച്ചെങ്കിലേ ഉള്ളൂ വായന കൊറവാ നമ്മുക്ക് ഉം ഒരാള് കുഞ്ഞാണ് ഒരാള് കൊറച്ച് വലുതാ അപ്പം നമുക്ക് വായിക്കാനൊന്നും അങ്ങനെ സമയം കിട്ടൂല
ആഹ് ആഹ് പണ്ടൊക്കെ വായിച്ചിനൊ
എന്തോ
പണ്ടൊക്കെ വാങ്ങിച്ചീനോ?
പണ്ടൊക്കെ നമ്മള് പഠിക്കുന്ന സമയത്തൊക്കെ വായിക്കും ബുക്കൊക്കെ ലൈബ്രറി പോയി ബുക്കൊക്കെ എടുത്ത് അങ്ങനൊക്കെ വായിച്ചിട്ടുണ്ട് ഉം സ്കൂളി നടുത്ത് തന്നെ ലൈബ്രറി ഉള്ളപ്പോ അവിടെ പോയി എടുക്കും
ആഹ് ഞാന് പഠിക്കുമ്പോ ബുക്കോക്കെ എടുത്ത് വായിച്ചീനി പിന്നെ ഈ ബാലരമ, ബാലമംഗളം അങ്ങൻത്തെക്കെ ഇണ്ടല്ലോ ചെറുത്
ഉം ഉം ഞാൻ അങ്ങൻത്തെ തോന്നും വായിച്ചിട്ടില്ല പിന്നെ കൂടുതല് ഈ പഠിക്കുന്ന സമയത്ത് ലൈബ്രറി ബുക്ക് അങ്ങനെ ഉപയോഗിച്ചിട്ടേ ഒള്ളൂ ഈ നോവലും കഥകളൊക്കെ അങ്ങ അങ്ങനെ കഥകളൊക്കെ വായിച്ചിട്ടേ ഒള്ളു
ബഷീറിന്റെ ബുക്ക്ണ്ടല്ലോ
കേട്ടില്ല
ബഷീറ് ല്ലേ
ആഹ് ബഷീറിന്റെ ആഹ്
ബഷീറിന്റെ ബുക്കൊക്കെ ഇണ്ടേനി അതൊക്കെ ഇങ്ങനെ വായിച്ചീനി
അതൊക്കെ നമ്മക്ക് പിന്നെ പഠിക്കനുണ്ടായിരുന്നോണ്ട് വായിക്കണ്ട വായിക്കേണ്ട വ വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനെക്കെ വായിച്ചിട്ടുണ്ട്
പക്ഷെ ഇപ്പൊ കൊറെ നാളായില്ലേ വർഷങ്ങളായോണ്ട് നമ്മക്ക് അതിന്റെല്ല ഒരു ടച്ച് വിട്ടുപോയി കണ്ടിന്യൂസ് ആയിട്ട് നമ്മളങ്ങനെ ചെയ്യുവാണെ കോഴപ്പല്ലായിരുന്നു
ആഹ് ഒരാടും പാത്തുമ്പോ കേറ്റി
അതെ അതെ അതെ അതെ അതെ അതെ
ആഹ്
അങ്ങനോരു കാലം പഠിക്കാനും
ആഹ് ഇപ്പൊ പിന്നെ അങ്ങനെ ലൈബ്രറിലൊന്നും പോയി അങ്ങനെന്നും വായിക്കൂല പിന്നെ ഫോണില്ണ്ട് ഒരു ആപ്പില് വായിച്ചീനി കോർച്ച് മുമ്പ് പ്പോ കൊർച്ചീസം മുമ്പ്
ആഹ് ആഹ് ആഹ് ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇയ്ലുകുടെ ഇങ്ങനെ പോയപ്പോ ഒരു ലൈബ്രറി കണ്ടപ്പം ഞാനിങ്ങനെ പറഞ്ഞു നമക്ക് പോയി അവിടെ ബുക്ക് എടുക്കണം മെമ്പർഷിപ്പ് എടുത്തിട്ട്
ആഹ്
നമ്മള് അങ്ങനെ ഒര് അങ്ങനെക്കെ ആവുമ്പള് ഒത്തിരി ബുക്ക് നമുക്ക് സെർച്ച് ചെയ്യാനും പറ്റും കാണാനും പറ്റും. അപ്പ അതുകൊണ്ട് ഞാനിങ്ങനെ ക്കെ പോവാണെങ്കി എടുക്കണം അവിടെ മെമ്പർഷിപ്പ് ഇങ്ങനെ പറഞ്ഞൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇവടുന്ന്
ഉം ആഹ് ശെരി
നല്ല നല്ല കഥകളൊക്കെ ഇണ്ടാവല്ലോ കൊറെ
അതെ എന്തോ?
നല്ല നല്ല പുതിയ കഥ കഥകളൊക്കെ ഇണ്ടാവും കൊറെ
ആഹ് അതെ അതെ അതെ നമ്മളിപ്പോ എത്ര നാളായി പഠിക്കുന്ന സമയത്ത് ഇങ്ങാണ്ട് ലൈബ്രറില് മെമ്പർഷിപ്പ് എടുത്ത് പോയതല്ലേ. പിന്നെ അങ്ങനെല്ല ലൈബ്രറി ആയിട്ടൊന്നും ഇല്ലല്ലോ പോകുന്നുല്ല അങ്ങനൊന്നുല്ല പ്പന്നു അറിഞ്ഞുടാ ഇനിപ്പ പോകുമ്പോ അറിയ എന്തെങ്കി ഒരു പുതുമകളും
ആഹ്
ഉം ഉം ഇന്ന് ന്നാ സ്പെഷ്യല് ഉണ്ടാക്കിയേ?
ഇന്ന് ചിക്കൻ
ചിക്കനാ?
ഉം
അവിടേ
പിന്നെ ഓഹ്.
അവിടെ എന്തേനു?
ഇവിടെ ഇന്ന് സ്പെഷ്യൽ ഒന്നും ഇല്ല ഇന്ന് സൺഡേ അല്ലേ അപ്പൊ ഞങ്ങളിന്ന്. കഞ്ഞി ആകിയ വെച്ചിട്ടിള്ളത്.
ആഹ് ശരി സിമ്പൾ ആക് ല്ലേ.
പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട്.
ആഹ് ആഹ്.
അപ്പൊ അതൊക്കെ കഴിയുമ്പത്തേൻ നമ്മള പിന്നെ കഞ്ഞിയാണ് നല്ലത് അപ്പൊ പിന്നെ കഞ്ഞി
അത് ശരി.
പിന്നെ അച്ചാറുണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടായിരുന്നു.
ഉം
പിന്നെഉം പൊട്ടറ്റോ ഫ്രൈ ഉണ്ടായിരുന്നു അങ്ങനെ ചെറിയ ചെറിയ കറികളൊക്കെ.
ആഹ് ആഹ് മതിയല്ലോ
അത് തന്നെ അതെ. ഉം പിന്നെ മക്കളൊക്കെ എങ്ങനെ വഴക്കൊക്കെ ഉണ്ടോ രണ്ടുപേരും തമ്മി
ചില ടൈമില് നല്ല സ്നേഹാണ് ചില ടൈമിലാണ് ആഹ് രണ്ട് രീതിയിലും ഉണ്ട്
ആഹ് അതെ അഞ്ച് മൂത്താളെ സ്കൂളിൽ ചേർത്തോതോ
ആഹ് ആഹ് ആക്കി
എൽ കെ ജിയാ
ഉം അല്ല ഇപ്രാവശ്യം യുകെജിയാ നേരത്തെ ചേർത്തിനി
ഏതാ
യു കെ ജിയാണ് ഇപ്രാവശ്യം കുറചു നേരത്തെ ചേർത്തിന്
അതെല്ലേ
ആഹ്
ആഹാ പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണോ
കുഴപ്പൊന്നില്ല ചെറിയ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്
അത് സ്റ്റാർട്ടിങ്ങിൽ എല്ലാർക്കും ഉള്ളതാ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാ അങ്ങ് പഠിച്ചോളും പിന്നെ
അതെ
ഉം അതെ
എന്നാ ഓക്കേന്ന ശെരി
ഓ ഓക്കെ ശരി എന്നാ ഓക്കെ
ആഹ്